കേകാലോ?
ആഹ്.
ന്തക്കെണ്ട്? ചോർണ് ഇന്ന് രാവിൽത്തേ ചിക്കൻ കറീടെ ഉണ്ട്.
ആഹ്
പിന്നെ അവിയലുണ്ട് പിന്നെ കപ്പളങ്ങാതോരനുണ്ട് മുട്ട പൊരിച്ചതുണ്ട്.
ആഹ്
അത്രയൊക്കെ തന്നെ
തള്ളനേം കുഞ്ഞിനേം ഒക്കെ കറിവെച്ചല്ലേ ചിക്കനും മൊട്ട്
അല്ലെ വേറയിറ്റിയായിരിക്കില്ലേ
ആഹ് അത് ശരിയാ ഞങ്ങക്ക് ഇന്നലത്തെ മീനുണ്ട് ഞങ്ങ് ഇന്നലെ ഉം കൊഴുവ മീനും മത്തിമീനും വാങ്ങിയാരുന്നു
ആഹ്
അപ്പം ഏഹ് മത്തീനെ തേങ്ങ അരച്ച് ചാറും വെ കറിയും വെച്ച്, പിന്നെ കുറച്ച് മത്തിയെട്ത്ത് പൊരിക്കാനും വെച്ച് മത്തി പൊരിക്കാനുള്ളത് ശരിക്കും ന്നലെ ഇന്നലകത്തേക്കൊള്ളതായിരുന്നു അത് തീർന്നു
ആഹ്
പിന്നെ കൊഴുവ മീന്ണ്ട് കൊഴുവ മീൻ പൊരിക്കാനിരിപ്പുണ്ട് പിന്നെ അതുവല്ലാ ആ മക്കക്ക് മീൻ വേണ്ട കൂട്ടത്തില്ല.
അതെന്താണാ
അതെന്നാണെന്ന് എനിക്കറിയാനേ പാടില്ല. ആഹ് പിള്ളേര് ആദ്യം കൂട്ടിക്കൊണ്ടിരി കഴിച്ചോണ്ടിരുന്ന ആയിരുന്നേ അത് കഴിഞ്ഞ് ഒരു പ്രായം കഴിഞ്ഞു പൊക്കത്തോട്ട് ഇച്ചിരി വളർന്നുവരുമ്പഴ്ത്തേക്കും ആറാം ക്ലാസ്സിലാ അവള് പഠിക്കുന്നാ അല്ല അഞ്ചാം ക്ലാസ്സിലാ പഠിക്കുന്നെ അപ്പൊ- അഞ്ചാം ക്ലാസ് എത്തിയപ്പോ ഒരു മൂന്നാം ക്ലാസ് എത്തിയപ്പഴേ മീനൊന്നും വേണ്ടാതേയ്. പഷേ എ എന്താന്ന് എനിക്കറിയാൻ മേല അപ്പോ ഇന്ന് അതോണ്ട് ഞാൻ ചിക്കൻ വാങ്ങിപ്പിച്ചു. എന്തെങ്കിലും ആവട്ടെ. ആ ചിക്കൻ കൂട്ടും.
ഉം അവിടെ സിസ്റ്റേഴ്സിനെയാര കരി വെച്ച
ഏഹ്
പൊരിച്ചെത്തി ഒഴികെ സിസ്റ്റേഴ്സിനീയരെ പൊരിച്ചതന്ന് മത്തി ഒഴികെ അതെ ഇവടെ അമ്മേം കുഞ്ഞും അതെ
വിട്ട് കൊടുക്കാൻ പാടില്ല നമ്മളങ്ങനെ ചെയ്യാൻ പാടുണ്ടോ
അതെ ഇല്ലാ ഒരിക്കെലുല്ലാ
ആഹ് ഇപ്പ അല്ലേലും കൊഴുവേടെ സമയാണ്ല്ലോ
ആഹ് അതെ
ഏഹ് നല്ല മീനൊക്കെ നല്ല വെലയാരുന്നു പഷേ ഇപ്പോം വെലെക്കെ കൊറഞ്ഞു
ഞങ്ങള് ദേ ഇപ്പൊ കവലക്ക് പോവാൻ വേണ്ടി നിക്കുവാ എനിക്ക് ക്ലാസ് തുടങ്ങൂല്ലേ അപ്പൊ ആണെങ്കി കുറച്ച് സാധനങ്ങള് ആഹ് കൊറച്ച് ലോങ്ങാ പോണേ കുറച്ച് ലോങ്ങാ പഠിക്കാ പോണെ
അതെയോ ഹോസ്റ്റലിൽ നിന്നാണോ പോണെ
അല്ല പോയി വരുവാ അപ്പൊ അതിന് അവിടെ പോണന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണം
ആ ആ ആ അത് ശരിയാ എന്ത് ക്ലാസ് തുടങ്ങുന്നതിനും ഇപ്പൊ ഒരു ചെറിയ ക്ലാസ് സ്സിലാണെങ്കിലും മക്കൊക്കെ സ്കൂൾ തൊറക്കുന്നതിന് മുമ്പ് എന്നാ ബാക്ക് ടു സ്കൂൾ ഇതുണ്ടല്ലോ ഷോപ്പിംഗ്
ആഹ്
ഇപ്പൊ എല്ലാത്തിനും പേരും ഒണ്ട്
അതെ ഇപ്പൊ എന്തൊക്കെ ഡേയാ കൊറെേ ഡേയില്ലേ കൊറേ ഡേ ഇല്ലേ ഇപ്പൊ റോസ് ഡേ നമ്മള് നോർമലള്ള റോസ് ഡേ വാലൻഡ ഡേ അങ്ങനെ അല്ലാതിപ്പൊ വേറെ കൊറെേ ഡേ ഇല്ലേ
ആഹ് അത് കൊറ കറക്റ്റ് ആട്ടോ ഉം അത് ആ ചെറിയ പിള്ളേർക്ക് കളർ ഏ താന്നുള്ള ഐഡൻ്റിഫിക്കേഷന് വേണ്ടിയായിരിക്കും സ്കൂളുകളിൽ ഉണ്ടല്ലോ ഫ്രൂട്ട്സ് ഡേ വെജിറ്റബിൾസ് ഡേ അപ്പം ഗ്രൂപ്പിലിടും ടീച്ചർമാരെ ഗ്രൂപ്പിൽ അനൗൺസ് ചെയ്യും ആ ആ വീട്ടിലുള്ള ഫ്രൂട്ട്സുകളെല്ലാം മക്കടെ കയ്യിൽ കൊടുത്തു വിടണം എന്നിട്ട് ആ ഫ്രൂട്ട്സ് കൊണ്ട് എല്ലാം എല്ലാ മക്കടേയും കൂടെ കയ്യിലാകുമ്പോൾ ഒത്തിരിയാവല്ലോ അത് എന്നി ട്ട് എല്ലാര്ടേം കൂടെ കട്ട് ചെയ്ത് ഇത് ഫ്രൂട്ട് സലാഡ് ആക്കി കൊടുത്തുടും കൊടുക്കും മക്കക്ക് കഴിക്കാൻ കൊടുക്കും വെജിറ്റബിൾസ് ഡേടന്ന് എല്ലാ പച്ചക്കറിയും കൊടുക്കാൻ പറയും അങ്ങ നമ്മുടെ കയ്യിലുള്ളത് നമ്മുടെ കയ്യിലുള്ള പച്ചക്കറി എല്ലാം കൊടുത്ത കഴിയുമ്പോഴത്തേക്കും ആ പച്ചക്കറി അപ്പ ഇതെല്ലാം കൂടി അരിഞ്ഞങ്ങോട്ട് ഒരു അവിയലാക്കി പിള്ളേർക്ക് ചോറിന് കൊടുക്കും ഉച്ചക്ക് അങ്ങനെയൊക്കിണ്ട് ഇവിടെ സ്കൂളുകളില്ലേ
ആഹ് ആഹ് ഈ ചെലടത്ത് ഞാൻ കണ്ടിട്ടുണ്ട് ഈ കാർ ബോർഡ് വെ ട്ടി വെജിറ്റബിളിന്റെ ഷേപ്പിൽ ഓരോ പ്ലക്കാടൊക്കെ ഒണ്ടാക്കി
കട്ടൗട്ടും ഉണ്ട് ഇതിന്റെ കൂടെ കട്ടൗട്ടും ഉണ്ട്
ആഹ്
ആ രണ്ട് ഡേടന്നും ഉണ്ട് ഈ മറ്റേ വലിയ ചാർട്ടിലോ കാർഡ് ബോർഡിലോ അല്ലെങ്കി പോ എന്താ അതൊന്നും ഇല്ലാത്ത മക്കളാണെങ്കില് ഒരു എ ഫോറിലെങ്കിലും കൊണ്ടുവരണംന്ന് പറയും
ആഹ് ആഹ്
അപ്പൊ അങ്ങനെ എഫോറിലാണെങ്കിലും വരച്ച് കൊടുക്കാം പർഞ്ഞ അങ്ങനെ. കഴിഞ്ഞ ഓസം എന്റെ ഏ രണ്ടാമ്ത്തെ കുട്ടി അവനിക്ക് എന്തോ ആപ്പിൾ വേണംന്ന് പറഞ്ഞിട്ട് മറ്റേ നമ്മടെ തെർമോക്കോൾല്ലെ. തെർമോക്കോള് മുറിച്ച് പക്ഷെ തെർമോക്കോള് മുറിച്ച് കഴിയുമ്പോഴത്തേക്കും അപ്പടി പൊടി. ആ തെർമോക്കോൾ സൈസ് ഇങ്ങനെ പറക്ക്ന്ന സൈസ് ഒരു പൊടി പോലെയല്ലേ? അത് മൊ ത്തമായി തൂത്തെടുക്കാനും വയ്യാണ്ടായി. പ തിണ്ണേ വെച്ചാ മുറിച്ചത്. പക്ഷെ പറഞ്ഞിട്ട് കാര്യല്ല. തിണ്ണേലാണെങ്കിലെ എല്ലാം പറക്കുവല്ലോ.
ആഹ് ആഹ്
പക്ഷെ അവ്വൊണ്ട് ന്നാ അങ്ങനെ ആപ്പിളെല്ലാം കൊടുത്തു വി ട്ടു. വേർ പിറ്റേന്ന് അപ്പൊ അന്ന് അവർ ടീച്ചർ കൊണ്ടുപോകാൻ മറന്നോയി. പിറ്റേന്ന് ഇവൻ അവ്ടെ പോയപ്പൊ ത്തേക്ക് ഇവൻ്റെ കൂട്ടുകാരൻ ഒരു ഇറക്കൻ അയിനെ എട്ത്ത് നശിപ്പിച്ചും കളഞ്ഞു.
ആഹ്. ഒടിചാ അഅ് തൊട്ടാ ഓടിയ്ന്ന സാന.
ആഹ്. അപ്പം എന്നോട് പറഞ്ഞു. ഇഞ്ഞി ഒരു എ ഫോറിലും കൂടെ വരച്ച് തരാവൊ ആപ്പളന്ന്. ഞാൻ പറഞ്ഞു എനിക്കൊന്നും പറ്റ് യേലാ.
ഹ്ഹ്ഹ് ഏ ഏ. അത്ര കഷ്ടപ്പെട്ട് അടിച്ചും വാരി ഉണ്ടാക്കി കൊടുത്ത്
കൊറേ നേരം ഇര്ന്നിട്ടാ അയിൻ്റകത്ത് പെയിൻ്റ് ഒക്കെ ചെയ്താ കൊടുത്തത്. കാരണം ആ കാഡ്ബോഡിനും മറ്റേ വെള്ള കളറല്ലേ? അതെ.. കാഡ്ബോഡല്ല. ആ മ് തെർമോക്കോള്ന്
ആഹ്.
എന്ന്ട്ട് തെർമോകോൾന് റെഡ് കളറും എല്ലാം വെച്ച്. അയിന്റെ ലീഫും തണ്ടും എല്ലാം ഈൻ്റാത്ത് വെട്ടി വേറെ സപ്റേറ്റ് വെട്ടി ഒട്ടിച്ചെല്ലാം കൊട് ത്തപ്പഴത്തേക്കും അത് നശിപ്പിച്ച് കളഞ്ഞിട്ട് പറയുവാ ഇനി വേറെ തരണംന്ന് ഞാൻ പറഞ്ഞു. ഇൻയൊന്നും എനിക്ക് പറ്റിയേലാ. ഇഞ്ഞി അതൊക്കെ മതി. തീ ച്ചർ കണ്ടതല്ലേ കൊണ്ടുപോയത്. അത് മതിന്ന് പറഞ്ഞു. ആഹ്. ഇ പിന്നെ ടീ ചോദിച്ചൊന്നും ഇല്ലാട്ടൊ.
ഏ
പിന്നെ ചോദിച്ചൊന്നും ഇല്ലാന്ന്.
ആഹ്. ഇപ്പ എല്ലാർക്കും അവരോര്ടെ ഇതല്ലേ.
അത് ശരിയ. പിള്ളേര് പറയുന്ന അങ്ങോട്ട് അമ്മള് ചെയ്ത് കൊടുത്താ മതിട്ടോ.
ഉം. പ്പ അങ്ങനെയാ ഫോൺട്ക്കാ ഓൺ ഓഡർ ചെയ്യാ വരുമ്പൊ കാശ് കൊട്ത്താമതി എട്ടൊ.
ആഹ്. സത്യവ. അ അത് അത് വാങ്ങിത്തരാവോ. ഇത് വാങ്ങി തരാവൊ. പക്ഷേ അപ്പൊ ഇന്ന ഇന്നത്തെ പേരൻസിനെ ശ്രദ്ധിച്ചിട്ടുണ്ടൊ? പേരൻ്റ്സ് എല്ലാം വാങ്ങി കൊടുക്കും. പൈസ ഇല്ലാന്ന് പിള്ളേരോട് പറയ്‌യേല്ല. മക്കക്ക് പൈസേടെ വെലയും അറിയത്തില്ല. അത് നല്ലൊരു ല്യുള്ളെരു സാധനവാന്ന് പർഞ്ഞാലും മക്കക്കെന്നെ മ ക്കള് പറയും ഞ്ഞങ്ങ
അതൊരു പേപ്പറ്. അമ്മാ അതൊരു പേപ്പറ്
ആഹ് ശരിയ. ഒരു പേപ്പറ് കഷ്ണം. പക്ഷെ അതില്ലെങ്കി നമ്മുടെ സമൂഹത്തിൽ ഒരു വെലയു വില്ല.
ആന്നെ. നമ്ക്ക് ജീവിക്കാൻ പറ്റില്ല. ആസാനയി
ആഹ്. യാ ഞാൻ പർഞ്ഞ് വീടിന്റെ വെളിയിലോട്ട് എർങ്ങണോങ്കി അത് അ അത് വേണംന്ന് പറഞ്ഞു. പോട്ടെ. വീടിന്റെ അകത്തെന്നെ ഇരിക്കണോങ്കി തന്നെ അത് വേണം. അതില്ലാതെ എന്തെങ്കിലും കാര്യം നടക്കൊ? ഹേഹ്
ക്കൊരു കുപ്പി വെള്ളം വേടിക്കണെങ്കി പൈസ വേണ.
പിന്നേ. നമ്മടെ ഇതില്. നമ്മടെ ഇവ്ടെയാണ് വീട്ടിലാണെങ്കില് ചുമ്മാ കെണറ്റീന്ന് എ മോട്ടർ ഇട്ട് എട്ത്ത് എട്ക്ക്ന്ന വെള്ളവാ. പക്ഷെ വെളിയിലോട്ടിറങ്ങിയ ഒരു കുപ്പി വെള്ളത്തിന് ഇരുപരൂപ, ഇരുപത്തഞ്ച് രൂപങ്ങാണ്ടല്ലേ?
ആഹ്.
അങ്ങനെയാ മക്കക്ക് പക്ഷെ അതിന്റെ ഒന്നും അറിയത്തില്ലാട്ടൊ. മക്കള് പറയുന്ന എല്ലാം കിട്ടി കിട്ടിയെ ഇനി ഇനി വരും തലമുറ ക്കൊക്കെ കയ്യില് പൈസ ഒരു ഫോണും അ അക്കൗണ്ടില് പൈസയും മാത്രം മതി വേറെ എന്നിട്ട് ചുമ്മാ ഇരുന്നാൽ മതി കാരണം ഇപ്പ തന്നെ അങ്ങനെ ആയി എല്ലാം ഫോണിൽ കൂടെ ഓർഡർ ചെയ്യുക വീടിന്റെ മുറ്റത്ത് വരിക അക്കൗണ്ടിന്ന് കൊടുക്കുക അങ്ങനൊരു കാലവായല്ലോ
ഫുഡും ആണേലും അതെ ഓർഡർ ചെയ്യുക വീടിന്റെ ഫ്രണ്ടി വരിക കൈ കഴുകേണ്ട അതി തന്നെ പ്ലേറ്റ് ഓർഡർചെയ്യ
ആഹ് ഇനി ഒന്നും ഒന്നും കഷ്ടപ്പെട്ട് ജീവിക്കുന്ന കാലമൊക്കെ കഴിഞ്ഞു
അതെ അതെ ഇപ്പൊ ഞാൻ പറയാണേ ന നമ്മുടെ ഇപ്പ എന്റെക്കെ അമ്മയാണെങ്കി ഇതുപോലെ ബുദ്ധിമുട്ടി ഞങ്ങളെ വളർത്തി ഇപ്പൊ ഞങ്ങൾക്കൊരാവശ്യമാന്ന് പറഞ്ഞാൽ അവര് മേടിച്ച് തരും അവരുടെ ആ ഒരു കാലത്ത് അവർക്കത് കിട്ടിയിട്ടില്ല
ആ അ ഇല്ല
ആഹ് പക്ഷെ അത് അവര് മനസ്സിലാക്കാതെ അവര് നമുക്ക് മേടിച്ചു തരും അപ്പൊ അവർ ഒരു ചിന്ത ഉണ്ടല്ലോ നമ്മുടെ ബുദ്ധിമുട്ട് ഇവർക്ക് വരരുതെന്ന്
ആഹ് ബുദ്ധിമുട്ട് വരരുത് അതുപോലെ തന്നെ അതുവല്ല ആ നമ്മളോ കൊറെ കഷ്ടപ്പെട്ടു പക്ഷെ മക്കൾ അങ്ങനെ കഷ്ട പെടരുത് എന്ന മക്കള് നന്നായി ജീവിച്ചോട് ട്ടെ നമുക്കെന്തില്ലെങ്കിലും മക്കൾക്ക് എല്ലാം ഇരിക്കട്ടെന്ന് പറഞ്ഞ് അവരുടെ സന്തോഷങ്ങളും അവരുടെ ആവശ്യങ്ങളും മാറ്റിവെച്ചിട്ടാണ് മക്കക്ക് വേണ്ടി ഇന്നൽത്ത ഇന്നത്ത മാതാപിതാക്കള് എല്ലാം വാങ്ങികൊടുക്കുന്ന എല്ലാം ചെയ്തു കൊടുക്കുന്ന എല്ലാം അങ്ങനെയാ
ആഹ്
പക്ഷെ മക്കൾക്ക് ആ ചിന്തയൊന്നും ഇല്ലട്ടോ ആ നാളത്തെ തലമുറക്ക് വേണ്ടി ആഹ് ഒന്നും മാറ്റി വെക്കരുതെന്നല്ലേ ഇപ്പൊപറയുന്നെ എല്ലാരും
അതെ
കാരണം മക്കള് നാളെ കാണണം എന്നൊന്നും നിർബന്ധമില്ലാന്ന് ഇനിയുള്ള കാലങ്ങളിൽ പക്ഷെ പണ്ടല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മാതാപിതക്ക മാതാപിതാക്കളവര് നല്ല പോലെ നോക്കുവായിരുന്നു
ആഹ്
പക്ഷെ ഇന്നത്തെ ഇനിയുള്ള കലങ്ങ കാലങ്ങളില് ഒട്ടുവില്ല മക്കള് മക്കടെ ആഹ് മക്കള് മക്കട സുഖോം നോക്കി എല്ലാം പോകുന്നൊരു കാലവായി കാരണം ഒന്നാമത്തെ കാര്യം നമ്മുടെ നാട്ടില് നമ്മുടെ വീട്ടില് ഇപ്പം മക്കള് നിക്കാത്ത കാലവായില്ലേ
ആഹ്
എല്ലാരും പുറം ലോകത്തോട്ടല്ലേ പുറത്തോട്ടല്ലേ ജോലിക്കെന്നും പറഞ്ഞ് ഫാമിലി ആയിട്ട് പോകും അപ്പൊ പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇനിയുള്ള കാലങ്ങളിൽ കണി കാണാൻ കിട്ടുകേല
ഇപ്പം നമ്മട നാ ട്ടില് മലയാളികളെകാട്ടിലും കൂടുതല് മറ്റ് വേറെ സ്ഥലങ്ങളിന്ന് വര്ന്നവരല്ലേ
അത് ശരിയാ ഇനി നമ്മുടെ ആഘോഷങ്ങള് പോലും ആഹ് ഇതുപോലെ ഓൺലൈ ഓൺലൈനായിട്ട് ഇങ്ങനെ വീഡിയോ കോള് വിളിച്ചൊക്കെ ആയിരിക്കും
കല്യാണം വന്നാലും നേരെ ഗ്രൂപ്പ് ഉണ്ടാക്കുക ഒരു ഫോട്ടോ ഇടുക കല്യാണം വിളിച്ചു
അത് ശരിയാ അങ്ങനെയാവും ഇനി എല്ലാം എല്ലാം അതുവഴിയാകും എല്ലാം നമ്മുടെ ഇന്റെർനെറ്റ് വഴിയാകും
ഇപ്പൊ ഇനിയിപ്പ കല്യാണം വീഡിയോ കോൾ വഴി കാണാം
ആ വീഡിയോ കോൾ വഴി കാണാം എനിക്ക് സമയമില്ലാട്ടോ അതുകൊണ്ടേ ആഹ് വീഡിയോ കോളാട്ടോ എന്നും പറഞ്ഞ് ആ അതുകൊണ്ട് എല്ലാം അങ്ങനെയാക്കും മ ഇനിയുള്ള കാലത്തെല്ലാം അങ്ങനെയാകും
ക്ക്ണെങ്കി നേരെ ഫോൺ ഇട് ക്ക വിളിക്ക അല്ല പണ്ടൊക്കെ ഫോണിലതപ്പോ നേരെ വീട്ടിൽ പോകുക കാണുക വർത്തമാനം പറയുക
ക്ക്ന്നവരെ പോലും ങ് അറിയാതെ വർത്താനം പറയാതെ ചുമ്മ എല്ലാവരുടെ കൈകളിലും കൈകളിൽ കൂടെയും ഫോണായല്ലോ
അതെ അവര് ആരാ എന്താന്ന് അറിയി എന്നാലും നമുക്ക് ഫോണ് എടുത്ത് നോക്കി കഴിഞ്ഞ് ഇവര് ഇന്നവരാണ് ഇവര്ടെ വീട് ഇവി ടെയാണ് എല്ലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും
ഉം ഉം എന്നാ ആയിക്കോട്ടെ ട്ടോ ഞാൻ വിളിക്കാവേ
ആഹ് ഓക്കെ